ആ എന്തൊക്കെയ വിശേഷം നല്ല വർത്താനം എന്തൊക്കെ
എന്താ എന്താ പണി
എന്താ പണി ചോറ് തിന്ന് കിടക്കായിരുന്നു
ഓ
ഉറങ്ങുമില്ല ആ കൊറച്ചേര റസ്റ്റ്, ആഹ് ആ അതന്നെ ഇന്നേ
അപ്പൊ അങ്ങനെ ഉച്ചക്ക് കടക്കാനുള്ള ടൈമെക്കെണ്ടാവേക്കോ
ആഹ് അങ്ങനൊക്കെണ്ട്, ചെറിയ കുട്ടികളുണ്ട് അത് തന്നെ കുട്ടിയേൾ ഉള്ളോണ്ടന്നെ കിടക്കുന്നത് കുട്ടിയാൾ കിടക്കുമ്പോള നമ്മക്ക് കിടക്കാൻ പറ്റോള്ളൂ
അത് ശെരിയാ എത്രായിണ്
രണ്ടു വയസ്സും നാല് വയസ്സും
ശരി രണ്ട് മക്കളാ
ആഹ്
വെല്ലുട്ടി എത്രയിലാവണ്ട്
വെല്യൂട്ടി എൽകെജി യിൽ
അവിടെ അടുത്തന്നേക്കാറല്ലേ
ആഹ
ഉം ചെിലവട്ടിക്ക്െ എന്തെങ്കും ഫുഡ്ൊക്കെ കൊടുക്കത്
ചറ ഇപ്പ ആ സ മോിക്കണ്ടന്നെ ആ ട് വച്ചരാ വ വച്ചരാ
അ ശരി
ഉം
എന്നിട്ട എന്താന്ന് ഉച്ച
ഉ ചോറ് സാധാ ചോറ്ുണ്ടായിന സാമ്പാർ അ എന്ത നീൻ വച്ചനെ ഉ നിങ്ങക്ക് എന്ത ചെയ്യുന്ന
കൊണ്ടായിനി പായക്കിന്റെ തക്കാളിയും കറി ഉണ്ടായിനു ബീഫ് വരട്ടീനോ പപ്പടം പൊരച്ചീനു ക്കെണ്ടായി മക്കളൊക്കെ കക്കണ്ടായതുകൊണ്ടേ ായറാഴ്ച ആയതൊണ്ട് എല്ലാരും ഉണ്ടാവല്ലോ
ആ ഏർ മക്കളെത്ര പേരാ
നാലാളാണ്
ആഏ എന്തൊക്കെയാളാ
നാലാം കുട്ടികള
ഏ വെല്ലുട്ടിയ ആള
വല്ലുട്ടിക്ക് ആ ഓനിപ്പൊ പ്ലസ് ടു കയിഞ്ഞു ഡിഗ്രിക്ക് കൊടുത്തിട്ട്ണ്ട് രണ്ടാമത്ത ആള് ഏഴില് മൂന്നാമത്താള് രണ്ടില് നാലാമത്താ
ഉം ഉം അപ്പേ നാലില് ആവ് ലല്ലേ ഹസ്ബൻഡവിടെ നാട്ടി തന്നെ
ഹസ്ബൻറ് ഇവിടെ ണ്ട് പോവാ നിക്കാണ് മറ്റന്നാൾള് പോവും ഒന്നാം തീയതിക്കൊക്ക് ടിക്കറ്റ് എടു അല്ലാ ഒമാനി
അ ചന്ിച്ചറ കൊണ്ട
എന്താ കാട്ടിണ കുട്ടി
ഇയാള് ആ ഉം ഓർങ്ങിട്ടില്ല ഒറങ്ങുന്നില്ല ഉം ഉം ഉറങ്ങുള്ളൂ അങ്ങനെയന്നെ ഉം
ഏഹ് ഉച്ചയ്ക്ക് ഉറങ്ങാഞ്ഞാല് വൈകുന്നേരം നേരത്ത് ഉറങ്ങൂലേ-
രാവിലെ നേര അതൊ ഉറപ്പുള്ള കാര്യ ഉറക്കാതിരൂന്നിട്ടില്ല എപ്പോ സമയം കുറെആയിലെ ഇത്തിരി പോയിന്ന ചീത്താകരി ന മൂത്രാഴച പിന്നെ ആഹ് ഉപ്പ വലും ഇപ്പൊ മയക്കാല ആയോണ്ടേ അറിയാതണ്ട്ണേ അതാണ് പിന്നെ വെള്ളം നലോണം കുടുക്കയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഉ ഉം മഴനതതിട്ട് മഴൽ ഇപ്പോ ഇന്നതുണ്ട്
ആഹ് തെളിഞ്ഞില്ലേ
ഉമ്
പാമ്പേഴ്സ് പ്പം നിങ്ങൾ രാത്രി മാത്രം ഉപയോഗിക്കുള്ളൂ
ഉമ് രാത്രി മാത്രം ചെറിയ കുട്ടിക്ക് എപ്പ ഉബൈക്കും വല്ല്യ കുട്ടിക്ക് രാത്രി മാത്രം
അട്ന്ന് പഠിക്കാനൊന്നുല്ല ഇപ്പൊ കുട്ടിക്ക്
പ്പം ഇന്റെ വീട്ടില ലീവിന് വന്നതാണേ നാല് സം ലീവലേരുന്നോ മുഹറം ഒമ്പും പത്തും
ആഹ് അങ്ങനെ പോന്നിട്ടുണ്ടാവും ആഹ് അപ്പൊ അന്ന് അന്ന് ന്നെ പോന്നോ വ്യാഴ്
ആഹ് വ്യാഴ്ചന്നെ പോന്ന് ഞാൻ ബുധനാഴ്ച രാത്രിയെ സ്കൂൾ ട്ട്ങ്ങാണ്ട് പോന്ന് ന്നാ കൊർച്ചീസം നിക്കാച്ച് ഞാൻ കൊറച്ച് ദൂരാകുമ്പളേ ഇങ്ങനെയൊക്കെ പോയി നിക്കാനെറ്റുള്ളൂ നമ്മക്ക്.
ഏഹ് നിങ്ങളത് രണ് വീ ഇങ്ങളെ കെട്ടിച്ചോട്ത്
ആഹ്‌ കൊറച്ച് പോരാണ്ട് അപ്പൊ ഹസ്ബന്റ് കാരം ഞാൻ പറഞ്ഞു ഹസിനോട് കുണ്ടാക്കി തരോ യ്ചപ്പ്ളേ ഇനി ഇപ്പന്ന് വൈന്നേരം വരും. കൊണ്ടാവാൻ വരും. ആഹ്
ഏഹ് സ്വന്തം വീടാണോ?
ഏഹ്
കൂട്ടത്തിലാണോ
അല്ല കൂട്ടത്തിലാ ന്തായിട്ട് ആയിട്ടില്ല.
തൊടങ്ങീക്ണോ?
പെരപ്പണിയോ ഇല്ല സലം ട്ത്ക്ണ്. ഉമ് ഉമ് അല്ല അല്ല ഉമ് ഉമ് കൊറച്ചു പോവാണ്ട്. ഉം വീട്ടില് ഹസ് ഏ ഉം ഓലെവിടെ കുറച്ച് വല്യയ ഫാമിലിയ ഏയ്‌ മക്കളൊക്കെണ്ട്. എല്ലാരും അവുടത്തന്നെ ബല് മൂത്തച്ഛ അത്രയാ പോയിട്ടോളൂ. ഉം പിന്നെ അങ്ങളവിടെ
എല്ലാരും ഉണ്ട് വടെ.
ഏഹ്.
കുട്ടി ഒറങ്ങീനു ഓനിപ്പോണന്ന്.
ഏഹ്.
ഒകൊണ്ടുവിടെ.
ഏ ഹസ്ബൻഡോ?
ഉണ്ട് ഇവിടെണ്ട്.
ഉം അവിടെന്താ? വർക്കന്താ?
അവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ
ഏഹ്.
ങ്ങളെ ഹസ്ബൻഡ് ഇവിടെത്തന്നെ പോവലുണ്ടോ?
നാട്ടിതന്നെ.
ഏ എന്താ പണി?
എന്താ പണീച്ചാല് ഇവടെ കുഴപ്പെല്ലാണ്ട് പോണ്ണ്ട്.
പണിണ്ട
ഉം മറ്റോള് ടുത് കുടിച്ചനാണ്. ഇത്
ഏ ഇനി വൈകുന്നേരത്തിന് ഫുഡൊക്കെണ്ടാക്കണോ?
ഉം ഇത് കുറച്ചവരാണി വ ഇ ദവണ ചൂടുള്ളത് തായത് ഉം ആ വൈന്നാരത്തിന് ഫുഡുണ്ടാക്കും.
ആ
ഉം ഏത്ണ്ടാക്കാന് വാവ വാവക്കിന്റടുത്തിന്ന് കിട്ടുംപ്പ ആ
നാല് മണിച്ചായക്കെന്താ പിന്നെ?
ചായക്ക് എന്താ താത്ത ഓരോന്ന് ഇണ്ടാക്കണ്ട്‌. പിന്നേ. ആ ഇമ്മ പി ഞങ്ങളൊന്ന് പോവും അവ ഉമ്മ പായസൊക്കെ ഇണ്ടാക്കാണ് പായസു കു ട്ടാക്ക് ല്ല ഇഷ്ടാണ് സേമ്യാ പായസെ അപ്പൊ വലിയോ മോ ക്ക് വലിയ മോള്ക്ക് കൊടുത്ത് ചെറിയ മോള് കണ്ടപ്പളേ അപ്പൊ ഓക്ക് കൊടുക്കാനും മാണ്ടിട്ട്. ഓക്കും വാണം അപ്പൊ അര ക്ലാസിലാക്കി. ഉം ചൂടാ. ത്തി വെച്ചീനാടെ പ്പൊ ഗ്ലാസ്സില് പാർന്ന് സ്പൂണ ഇട്ട് എടുത്തക്കാണ്ടേ അടെര്ത്തി പോന്ന്. നമ്മള നടക്കാനൊന്നും അയിക്കുന്നില്ലേ.
ആ അതാണ് ഓലെച്ചപ്പാട് ഇങ്ങനെ കേൾക്കും ചെയ്യും.
ആഹ അതാണ്.
ഉം ട്ടങ്ങനെ സ്പൂണോണ്ട്‌ ഒറ്റക്ക് മുക്കി കുടി
ആഹ അങ്ങനെ കുടിക്കും. മ്ആഹ.
അ ശരി.
ഇപ്പൊ ഞാനിപ്പോ ഗർഭിണി ആയോണ്ടേ. ഓൾറ്റക്കെന്നെ ഇപ്പ ചെയ്ലക്കെ ഉം അഞ്ചു മാസ ആയിക്കണേ. ആ അപ്പ് അപ്പോ ചെറിയ കുട്ടീയേള്ളാണ്. അപ്പൊ നമ് ക്ഷീണോ ഞങ്ങളെടുത്തന്നെ ഉം.
നിങ്ങളടുത്തന്നെണ്ടാവും ഹോസ്പിറ്റല് മറ്റൾക്കൊക്കെ അവിടെതന്നെ കാട്ടീനി.
അല്ല ഞാൻന്റെ നാട്ടില് കാണിചീനത് ഇപ്പൊ ഹസ്ബൻന്റെ നാട്ടില കാണിക്ക്ന്നെ. ആഹ് മറ്റേത് രണ്ടിനും ഹസ്ബന്റ് ഗൾഫിലാരുന്നു ഉം. നിക്കണ്ടത് ഇപ്പം പോയി നി ക്കണ്ട സ്ഥലങ്ങളുണ്ടല്ലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നിക്കണെചാരിച്ചിണ്ട്. ഉംഹ് പിന്നെ.
ണ്ടാവുല്ല.
ഇല്ല ചെയ്തീലാ അത് അമ്മള് അതൊക്കെ ചോയി ച്ക്ക്ണ് ഒരേ സ്ഥലങ്ങൾല്.
ന്നട്ട് പ്പടുത്ത പാട്ടിയ ഡോക്ട്രെ.
ആഹ് അഞ്ചുതെസ്കാനിങ് കയിന്ന്പ്പൊ നിക്ക ഇനി ജൂലൈൽ കാണിക്കാൻ പറഞ്. പിൻ ആഹ് സ്കാനി ഉം. ഇല്ല കൊഴപ്പൊന്നുല്ല.
അയിന്റെപ്പം കൊറെ ടെസ്റ്റുകളും ഇല്ലേനോ.
ഉം ടെസ്റ്റകള് ഇപ്പൊ കയിഞ്ഞി അയിന് മുന്നേ കയിഞ്ഞീനി തയ്റോടും. ബ്ലഡിന്റെതക്കെ ഇനി ആറാം മാസത്തില് ഇണ്ട്. ഇല്ല ഇല്ല തൈറോയ്ഡ് ഒന്നുല്ല ക്ക നോർമല ണ്ടാന്ന് നോക്കാൻ അറിയാനും വേണ്ട്യേ.
ആഹ് ണ്ടാവ് നോക്കാന് ഏഹ്. അഹ് ശരി.
ഉം പിന്ന ങ്ങക്ക് നോർമൽനി നാലും.
ആഹ് നാലും നോറമലെനി.
ആയിനോ ഉം . പിന്നെ വേറെന്താ ന്നട്ട് കുട്ട്യേൾ മറ്റ വല്യെ കുട്ട്യേള്ന്ന് ആണ്ട ല്ലെ വീട്ടിലിലെ.
എന്തെ ഓൻ ഇവടെ കടീക്കോവും ശെ നി ഒഴിവുണ്ടാവുമ്പോ അങ്ങനെ പോയി ശനി ഞായറൊക്കെ. ഇപ്പൊ വെക്കേഷനാവുമ്പോ ഇങ്ങനെ പോവും. ഇഞ്ഞ്പ്പോ എവ്ട് കിട്ടാനായ്‌ക്ണ്. ഇഞ് കിട്ടീട്ട് ഞ്ഞങ്ങനെ.
ഉം ഉം ഇങ്ങക്ക് സ്വന്തായിട്ട് വീടായില്ലേ. ഉം അല്ല ഉമ്മപ്പക്കവിട് തന്നെ.
അല്ലല്ല ഓലു തറവാട്ടില്ലേ ഇപ്പ ഇമ്മ മരിച്ചിട്ട് ഇപ്പൊ മൂന്ന് മാസം ആയി റ്റൊള്ളു.
ഏഹ് എന്തെ പെട്ടെന്ന് സുഖലാതെക്കേനി ഏഹ് ഇങ്ങളെ ഉമ്മല്ലെ ഹസ്ബൻഡന്റെ ഏഹ് ഇങ്ങള ഉമ്മ ല്ലേ.
ആ ഇണ്ടേയ് ഇമ്മണ്ട് ഇപ്പല്ല ഇവിടപ്പം ഇമ്മേം ഇപ്പേം ഇല്ലാതായി
ഏഹ് രണ്ടാളു ഇല്ലാ ഇപ്പ മരിച്ചിട്ട് കൊറേ ആപ്പൊ
ആഹ് ഇപ്പ ഞങ്ങള് വെര്ന്ന ഞങ്ങള് അങ്ങട്ട് കൊണ്ട്രണ്ണേയ്ന്റെ മുന്ന മര്ച്ക്ക്ണ്
ഏഹ്
ഇപ്പൊ മൂന്നു മാസം മിഞ്ഞാന്നക്ക് മൂന്നു മാസം തെയ്ഞ്ഞ്
ഏഹ് എന്തെ സ് എന്തെ പെട്ടന്നെന്തേ ലോ അലോ അലോ അലോ ഹലോ അലോ അലോ